ഓ ഹലോ കഴിച്ചോ
അതല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഉം ചിക്കൻ ആയിരുന്നോ സ്പെഷ്യൽ ഇന്ന്
ആഹ ചിക്കൻ ആയിരുന്നു
അതല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ചിക്കൻ പോരിക്കുക്കെ ചെയ്തുല്ലേന്ന് പോരിച്ചു പോരിച്ചു ഓക്കെ മക്കളൊക്കെ സ്കൂളിൽ പോയോ
ഒക്കെ സ്കൂള് പോയി
ആഹ് കിടക്കായിരുന്നു പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കിടക്കാണെ തോന്നണു
ആഹ കിടക്ക നീ
അതല്ലേ കിടക്കാൻ തുടങ്ങി അത് ശരി ഓക്കെ കാലത്ത് ഇപ്പ നേരത്തെ എഴുന്നേൽക്കൂ
ഓ ഒന്നാ അഞ്ചുമണിയാവവുമ്പോ
അഞ്ച് മണിക്കൊക്കെ എഴുന്നേൽക്കും അല്ലേ അത് ശരി ആഹ ഓക്കെ ഓ ആ. ആഹ് എൻ രാവില്തന്നെ ആഹ് നേരത്തെ പോണായിരിക്കുല്ലെ ഹസ്ബൻഡൊക്കെ ആഹ് ആഹ് ആഹ് ഓഹ് ഓക്കെ ക്കെ ക്കെ
പിന്നേരും മോക്ക് ആറണിക്ക് മദ്രസ് ഇണ്ട്
ഓ ആറരയ്ക്ക് മദ്രസ ഉണ്ടല്ലേ മോൾക്ക് അതെ തെ തെ തെ ആറ് മണിക്ക് ആഹ് ക്ക അപ്പഴത്തേനും ഭക്ഷണൊക്കെ ആക്കണം രാവിലേക്ക് മക്കളൊക്കെ സ്കൂളി പോ പോകുമ്പം ഭക്ഷണൊക്കെ കൊണ്ടെന്നാണ് പോണത് സ്കൂളിൽ ഇണ്ട്
ആഹ് ഓൻക്ക് സ്കൂ സ്കൂള്ണ്ട് വല്ല്യോൻ പിന്നെ പൈസൊണ്ടോല ഓം പിന്നെ കൊണ്ടോലില്ല
അതെല്ലേ
ഉം ഓൽക്കൊക്കെ മടിയി കൊണ്ടോ ഓൻ
ഓക്കേ ഓക്കേ ക്കേ വേൾഡ് കപ്പോ വേൾഡ് കപ്പ് ഇപ്പോ കാണാറുണ്ടോ ഇല്ലല്ലോ
ഇല്ലല്ല
കാണാറില്ല ല്ലേ ഏത് ഏത് ടീമിന്റെയാണ് ഏത് ടീമിന്റെ ഫാനാ
ടീമ് അങ്ങനൊന്നുല്ല ഇൻക്ക്
ടീമൊന്നുല്ല ല്ലേ ആഹ് ഒട്ടും കാണാറില്ല
ഇല്ല ല്ല
കാണാറില്ല ഓക്കെ അവടെ സ്കൂ കുട്ടികളൊക്കെയോ അവിടെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ ഫ്ലക്സും സാധനങ്ങളൊക്കെ വെക്കാറുണ്ടോ അവിടെ
ഓഹ് ഒരുപാട് വെച്ച്ണ്
ഒര്പാട് വെച്ച് ണ്ടല്ലേ നമ്മള്ടെ ഇവടിം ഇണ്ടല്ലേ ആഹ് നമ്മൾ അത് ഇവടീം ഏ നമ്മളൊ ക്കേ ബ്രസീൽ ഫാൻസാണ് അപ്പം ഏഹ് ആഹ് ബ്രസീൽ ഫെൻസ് ആണ് ഇപ്പം ഉം അഹ് അപ്പം കഴിഞ്ഞ വേൾഡ് കപ്പിനകത്ത് അർജന്റീന ആണല്ലോ ജയിച്ചത് അത് ഞ ഞാനും ഇങ്ങനെ സീരിയസ് ആയിരുന്നുന്ന് കാണത്ത ആളക്കെയാണ് എന്നാലും എല്ലാവരും കൂടെ ഇരുന്നൊക്കെ കാണുമ്പോ കൊറച്ചും കൂടെ നല്ല ഇൻട്രസ്റ്റ് റ്റല്ലേ എല്ലാരും വാ കളയാമ്പോം. ആ പിന്ന ഇത് നാല് വർഷത്തി ഒരിക്കലാണല്ലോ നട ക്കണെ
ഉം ഉം.
ഉം അതെല്ലാം കൊണ്ട് പിന്നെ എല്ലാരും കൂടി ഇരുന്ന് കാണുമ്പം അതൊ ഒരു എൻജോയ്മെന്റ് അല്ലേ? ആ. അതെ അതെ അതെ ഈ സീസൺ ആയി കഴിയുമ്പോ പിന്നെ എല്ലാവരും ഇതിന്റെ പുറകില് തന്നെ ആയിരിക്കും. ഫാൻസ് ഫാൻസ് അസോസിയേഷൻ ഫ്ലെക്സ് വെ വെക്കാനും അതുപോലെ ഓരോ കാര്യങ്ങൾക്കും അല്ലെ? അതെ അതെ അതെ അതെ ആ ഇപ്പൊ പിന്നെ സിനിമകളൊക്കെ ഇപ്പം ഏതാ ലാസ്റ്റ് ഏതാ കണ്ടത്. തിയറ്ററില് പോയിട്ട്.
ടിയറ്ററിൽ ഞൻ അങ്ങനെ പോയിട്ടില്ല. കണ്ടിട്ടില്ല.
ടിയേറ്ററില് പോയിട്ട് ഇല്ലേ?
ഇല്ലല്ല.
അതെ ല്ലേ. ഓക്കെ ഓക്കെ ഞാന് ഇപ്പം ഏതാ കാന്താര ഒക്കെ ഇറങ്ങിയപ്പോ ദൃശ്യാം ത്രീക്കെ ഇപ്പൊ കാണാ പോകോന്ന് വിചാച്ചിരിക്യാണ്.
ഏ എനിക്ക് ട്രെയിനില് കേയറാൻ ഭയങ്കര ഗ്രഹാ
ട്രെയിനിൽ കയറാനാണോ ആഗ്രഹം. അപ്പൊ ആഗ്രഹം എത്ര വേഗം നടക്കട്ടെ.
ഞങ്ങള് അയൽക്കൂട്ടത്തുന്ന് പോണം എന്നൊക്കെ വിചാരിക്കണ്ട്.
അതെല്ലേ ട്രെയിൻ ല്ലോ ആഹ് ട്രെയിൻല് ഞാനും ഒരു തവണയേ പോയിട്ടുള്ളു ട്ടോ. ഞാന് ഒരു തവണ പോയിട്ടുണ്ട് എനിക്ക് എനിക്ക് നല്ല ഇഷ്ടായിരുന്നു അതിന്റെ ട്രാവലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട്ടായി. അപ്പ നമ്മള് പെൺകുട്ടികൾക്കൊക്കെ പ്പം എന്താ പറയാ ട്രവലിങ് ഒക്കെ ഒരുപാട്ഷ്ടള്ള ആളാണ് നമ്മള് നമ്മൾടെ ഒരുപാട് കാര്യ നിങ്ങള ഓരോരോ റെസ് പോൺസിബിലിറ്റീസ് ഒക്കെ കാരണല്ലേ നമുക്ക് ആക്ച്വലി ഇപ്പോ ട്രാവലിംങ്‌ ഒന്നും ഇപ്പോ ഓരോരോ സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റാത്തത്.
നമ്മളും അതിന്റെതായിട്ടുള്ള സമയം കണ്ടെത്തണംമെന്നാണ് എന്റെ ഒരു അഭിപ്രായം അഭിപ്രായം നിന്റെ അഭിപ്രായം എന്താണ്?
ആ അങ്ങനെന്നെ ഞമ്മള് കണ്ടെത്തണം
ആ നമ്മള് സമയം കണ്ടെത്തണം. അപ്പൊ നമ്മുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ നമ്മൾ മറ്റ് എല്ലാവർക്കും വേണ്ടി ജീവിച്ചു നമ്മൾക്ക് വേണ്ടി തന്നെ ജീവിക്കാം നമ്മൾ മറന്ന വും. കുറച്ച് സമയം കഴിയുമ്പോല്ലേ. ആ നമ്മ വേണ്ടിട്ട് ഒപ്പം നമ്മൾ ടൈം കണ്ടെത്തണം അല്ലെങ്കിൽ ഒരു പീരീഡ് കഴിയുമ്പംഞാന് നമ്മളെ തന്നെ നമ്മൾ മറന്നു പോകണ ഒരു സാഹചര്യയാ മാറും അല്ലേ ആ അപ്പം ആ ഇയാ ക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ എപ്പോഴാപ്പോ കുടുംബശ്രീയിൽ നിന്ന് എപ്പഴാണ് ഇനി ടൂർക്കെ പ്ലാൻ ചെയ്യണേ?
ഞങ്ങള് ഇനി പിന്നെ കൊറച്ച് നേരം കയ്യേട്ടന്ന് വിചാരിച്ച്. ഇപ്പൊ ഒരു കല്യാണം ഉണ്ടായി ചേച്ചിന്റെ വീട്ടില്. അപ്പൊ ഓൾക്ക് കുറച്ചി കത്തിന്റെ ഇതിന്റെ ഒക്കെ ഇതില്ല ഒതും കൂടയാണ് കൈയ്യട്ടെന്ന് വിചാരിച്ചിട്ട്
അതെയോ ആ ആ ആ ആ ഓ ഓ
അപ്പ എല്ലാരും കൂടി പോവാന്നറിഞ്ഞുണ്ട് അങ്ങനെക്കെകാകുമ്പം രസാണ് നമ്മളില് ഇത് പെണ്ണുങ്ങൾ മാത്രല്ലേ പോണേ?
അതെ അതെ അതെ അതെ അതെ അതെ അപ്പം മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോ ക് ട്രെയിനിലാകുമ്പഴത്തേനും ഇപ്പൊ കുഴപ്പ ഇല്ലഅല്ലാതെ ബസ്സൊക്കെ ആണെങ്കിൽ നമ്മള് ഓവർ സ്പീഡിലൊക്കെ പോവാതെയും ഒക്കെ ചെയ്യണം. ഉം. അതല്ല ഇനിയിപ്പം ഇപ്പൊ നമ്മളുടെ പുതിയ ള്ള കാരണം കൊണ്ട് നമ്മുക്ക് കെ. എസ്. ആർ. ടി സി. യിലൊക്കെ നമ്മക്ക്ഫ്രീ ആണല്ലോ ഇ ട്രാവലിങ്ങ് ഒക്കെ വനിതകൾക്ക്. അല്ലേ? ആ അതെ അതെ അതിനകത്ത് കണ്ടായിരുന്നോ ബിന്ദു കൃഷ്ണ നമ്മളുടെ മന്ത്രിയുടെ തലയില് പായസം പോയത് കണ്ടായിരുന്നോ അതിനകത്ത്?
ആ
ഒരു വീഡിയോ ഉണ്ടായിരുന്നു.
ആ അങ്ങനത്തെ ഒരു പറയാൻ പാടില്ല
അതെല്ലേ. ആ
പേര് പറയാൻ പാടില്ല സ്ഥലം പറയാൻ പാടില്ല.
സ്ഥലം ഓക്കെ ഓക്കെആ ഓക്കേ ആ അതല്ലേ? ആ അപ്പം പിന്നെ അതുപോലെ ഇങ്ങനെ ഓരോ ന്യൂസ് ഇപ്പോ പുതിയത് ഇങ്ങനെ പുറത്തിറങ്ങണതിന്റെ കാര്യം ഞാൻ പറഞ്ഞതായിരുന്നു നെറ്റിൽ ഓക്കെ.
ആ
ഉം ഉം ഉം വേറെന്താ?
ബോട്ടിലൊക്കെ യാത്ര ചെയ്തുന്നോ?
ഇല്ല ഇല്ല ബോട്ടിലൊന്നും ഞാൻ യാത്ര ചെയ്തിട്ടില്ല.
ഇല്ലല്ലേ
ആ ഇയാള്ചെയ്തിട്ടുണ്ടോ
ഇല്ല ചെയ്തട്ടില്ല
ല്ലേ ആ ഉം യാത്ര ചെയ്യാൻ എഎങ്ങോട്ടൊക്കെ ആ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാൻ ഇഷ്ടല്ലേ ഫ്ലൈറ്റില് യാത്ര ചെയ്തിട്ടില്ലല്ലോ ല്ലേ ഫ്ലൈറ്റിലും ഒരു തവണയാ ഇത് ചെയ്യണമെന്നാണ് എനിക്കും ആഗ്രഹം
അ അത് നിക്കും ണ്ട്
ണ്ടല്ലേ ആ അത് ശരി ഉം മക്കളെയൊക്കെ പഠിക്കാൻ ട്യൂഷനൊക്കെ വിട്ടാക്കാറുണ്ടോ അതോ വീട്ടിൽ ന്നെയാണോ പഠിപ്പിക്കണ
ആ വീട്ടിന്നന്നെ പത്താം ക്ലാസ്സിൽ ഒക്കെ പോയി
അതെല്ലെ റ്റ്ണ്ടോ
എങ്ങനെയ
പി എസ് സി ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ
ഇല്ല ഇല്ല പത്താം ക്ലാസ്സ്‌ വരെ പോയിട്ടുള്ളു
അതെല്ലെ ആ അതിനെന്താണ് പത്താം ക്ലാസ്സിന്റെ ക്വാളിഫിക്കേഷനുള്ള കുറെേ പരീക്ഷകൾ ഉണ്ടല്ലോ നമു ക്ക് പത്താക്ലാസ്സ്‌ന്നും ഒര്കോറവേ അല്ലല് ആ കിട്ട്ടില്ലല്ലേ ആ ഒഴിവ് സമയങ്ങളെകെ ആമ്പോ ബുക്കൊളോക്കെ വാ എ ക്ക ഒന്ന് ഇങ്ങനെ റഫർ ചെയ്യോൊക്ക ചെയ്ഴ ഇങ്ങനെ നോക്കുവൊക്കെ ചെയ്യാലോ ഏഴാം ക്ലാസ് യൊക്യത ഉള്ള എക്സാം ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം നല്ലൊരു ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുല്ലോ നമുക്ക് നല്ലൊരു വരുമാനയി ആ നല്ല സ്വപ്നങ്ങൾ നമു കാണാം അപ്പ അതിന് വേണ്ടി നമ്മ പരിശ്രമിക്ക അപ്പൊ നമ്മക്ക് ആ ഉം അതെ അതെ അതെ അതെ ഉം വേറെ വർക്ക് ചെയ്യുന്നില്ലല്ലോ അല്ലെ
ഇല്ല വർക്കൊന്നുല്ല ഓ ഇവിടെ വീട്ടിൽ അന്നെ
അതെ അതെ അതെ അതെ ആ വനിതകൾ ക്ക് ഒരു വരുമാനം കൊടുക്കണംന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഒക്കെ കണ്ടർ
ഓ കണ്ടിരുന്നു
അതെ അതെ അതിനോട് എന്താണ് അഭിപ്രായം?
അത് നല്ലത് തന്നെ ആ തൊഴിൽ ഇല്ലാത്തൊർക്ക് അല്ലെ
അതായത് വനിതകൾക്ക് വനിതകൾ വീട്ടിനാത്ത് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഒരു സ്ത്രീകൾ വീടിനകത്ത് ഒരു ജോലി ഇല്ലന്നുള്ള ഒരു അവസ്ഥയിലോട്ടല്ലല്ലോ അവര് ദിവസവും ഒരു വീട്ടിനകത്ത് എത്രമാത്രം പണികൾ ഉണ്ട് അവര് ചെയ്തു തീർക്കാൻ വേണ്ടിട്ട് അതിനവർക്കൊരു വേതനം കൊടുക്കുക ഒരു തുക കൊടുക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് അത് കണ്ടായിരുന്നോ ആ അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു ഒ കാര്യല്ലേ
ഏ കാര്യാണ്.
അതെ അതെ അതെ അതെ അതൊക്കെ നല്ലൊരു തീരുമാനങ്ങളാണല്ലേ?
ആ
അതെ അതെ കുക്കിംങാണോ എന്തായിരുന്നു? കൃഷിയൊക്കെയുണ്ട് കൃഷിയൊക്കെയുണ്ട് ആഹ് ഇവിടെണ്ട് വീട്ടില് കൃഷികളൊക്കെ ഉണ്ട്. നെൽകൃഷി ഉണ്ട് ഉം അതെത അവിടെയോ?
അവിടെ ഇത് കപ്പ അങ്ങനത്തെ കൂളാ അതൊക്കെ ഇണ്ട്
ഓ അതൊക്കെ ഇണ്ടല്ലേ ഇപ്പ സീസണാ ആണല്ലേ മഞ്ഞളൊക്കെ ഇണ്ട്
ആഹ് അങ്ങനത്തെത്
ഉം ഉം കപ്പേ അവിടെ പണിക്കൊക്കെ ആളുകൾ ഉണ്ടോ അതോ എങ്ങനെയാ?
ആ ആളുണ്ടാവും പണിക്കാള്ണ്ട്
അതെ അപ്പൊ അവർക്കുള്ള ഫുഡ് ഉൾപ്പെടെ നമ്മൾ ഇണ്ടാക്കണം അല്ലേ? ഉം
ആളെ വെച്ചാ
അവര് ആ ആ ആ ഏൽപ്പിക്കുംല്ലേ അതെല്ലേ ആഹ് നമ്മൾടെ ഇവിടെ ഇപ്പൊ പാടത്തൊക്കെപ്പതാ പണികളൊക്കെ തുടങ്ങാനായി ആ വിത്തൊക്കെ ഇട്ട് മൊള പ്പിച്ച് ഉം അതിന്റെ പണികളൊക്കെ ഇപ്പൊ നടക് നടന്നോണ്ടിരിക്കയാണ് അപ്പോഴത്തേനും ഒരു നല്ലൊരു മഴ വന്നപ്പം അതിന്റെ ഈ വിത്തിടലൊക്കെ അയ്നെക്ക കൊറച്ചൊന്ന് ബാധിച്ചു വിത്തിടീച്ച് മഴ അത് നല്ലോണം മഴയാവുമ്പോ അതിനാത്തൊക്കെ കുശ മറ്റ് പാടങ്ങളിലൊക്കെ വെള്ളായില്ലേ അപ്പൊ വിത്ത് മുളക്കുന്നതിന് ഭാഗായിട്ട് അത് ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു അതിനാത്ത്
ആഹ് അതെ
ആ അതുകൊണ്ട് ഇപ്പം വേറെ തരത്തിലില്ലെ ഇപ്പം വേറെ രീതില് ഇണ്ടല്ലോ ആ പേപ്പർ ഞാണൊക്കെ ഇട്ടിട്ട് ചെയ്യാനുള്ള ഒരു രീതിയില് അത് ചെയ്യണ ഇബ്ടെ ത്തത് ഉം കൃഷി പറിയുമ്പോ അങ്ങനെ അതിന്റേതായിട്ട് സീസണിലല്ലാതെ നമ്മൾ മാറി വെര്മ്പോ അതിന് ആ പ്രതികൂലായിട്ടാണല്ലോ ബാധിക്ക്യാ
ആ ആ
ആ അതെ അതെ ഇതാരും അല്ല ഉം
അപ്പ മെര്ന്നൊക്കെ അട്ച്ചെണ്ടി വെരും ലെ കൊറച്ച് കഴിഞ്ഞാൽ
അതെ കളനാശിനികൾ പോലുള്ള ഒന്നും ഇപ്പം ഉപയോഗിക്കാൻ പാടില്ലാ ആക്ചോലി എന്നാലും ഈ കള കളയെ ആ കളയൊക്കെ വരുമ്പോ നമ്മൾ അയിന് ത് ഏ ആൾകളെയൊക്കെ നിർത്തി അത് മുഴുവൻ ക്ലീൻ ചെയ്യുന്ന തരത്തിലോട്ട് ആ പണിക്കാരെയൊക്കെ നിർത്തിട്ട് അതൊക്കെ പറിച്ചെടു ക്കാണ് ചെയ്യ്ന്നത്
ഏ
അതെ അതെ അതെ അങ്ങനെയാണ് ഇപ്പോ നമ്മൾ ചെയ്തോണ്ടിരിക്ക്ണത് അവടെയോ അവടെ എങ്ങനെയെ കൃഷി മഞ്ഞളിലൊക്കെ നല്ല വെളെവൊക്കെ കിട്ടാറുണ്ടോ
ആ ഇപ്പം കൊറവാണ് ആദ്യക്കെ ആദ്യയെക്കെ ഇണ്ടായിനി ഇത് പിന്നെ ഇള്ളോട്ട് എന്നെ നടും മ്പം വല്ലാ കിട്ടുലല്ലോ ഉം കൊറേ ആ കപ്പ പിന്നിം ഇണ്ടാകൽ ഇണ്ട്
ഇണ്ടാവാർ ഇണ്ട് അല്ലെ അപ്പ എങ്ങനെ പൊറത്ത് കൊട്ക്കാറാണോ ചെയ്യാ
ആ കൊറച്ച് പെറത്ത്കൊട്ക്കും പിന്നെ കൊറച്ച് അയ അയൽവാക്ക പില്ലേർക്കൊക്കെ ഇങ്ങനെ കൊട്
ആ അയൽവക്കം ഉള്ളോർക്കൊക്കെ കൊടുക്കും അല്ലേ നമ്മൾ അയൽവാക്കാരുവായിട്ടൊക്കെ നല്ലൊരു സ സൗഹൃദം നെലനിർത്തി കൊണ്ടോവാന്നുള്ളത് വലിയൊര് കാര്യം തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ അതെ അതെ അതെ അതെ അതെ അതെ അതെ
ഇന്നായിക്കോട്ടെ പിന്നെ വിളിക്കാട്ടോ
ആ ഓക്കേട്ടോ അ